എന്നാ
ആ കേക്കാം കേക്കാം പറഞ്ഞോ എവിടെന്നാ വിളിക്കുന്നേ
ഞാന് ഞാൻ
ഓഫ്
ആ അതെ അതെ
ഓക്കെ ഓക്കെ എന്താ ചയ്യുന്നെ
ഞാന് പഠിക്കുവാ
എവിടെയാ പഠിക്കുന്നേ
ഞാന് തിരുവനന്തപുരത്ത് തന്നെ
ഓ എന്താ നഴ്സിംങ്ങാണോ
ആഹ് നഴ്സിങ് എങ്ങനെ മനസ്സിലായി
ആഹ എനിക്ക്മനസ്സിലായി ഒരു ചെറിയ നഴ്സിന്റെ സംസാരണ്ട്
ആഹാ കൊച്ചകൊള്ളാല്ലോ
ഉം പിന്നെ സുഖം തന്നെയല്ലേ
സുഖം ആണ്നിങ്ങളവിടെ ഞങ്ങള ഇവിടക്കെ പൊറോട്ടയും ബീഫ്ക്കെ ഭയങ്കര സൂപ്പറാ പഴംപൊരിയും ബീഫൊക്കെ നിങ്ങളവിടെ പഴംപൊരിയും ബീഫൊക്കെ ഉണ്ടോ
ആ് ഞങ്ങള ഇവിടെ പഴമ്പൊരിയും ബീഫും ഒക്കെയുണ്ട് ആഹ് പിന്നെ പറഞ്ഞോ
ആ ഹ്ഇങ്ങനെരു വൈബ്രേഷൻ ആ പിന്നെ വേറെന്തൊകെണ്ട് വിശേ ശേഷം നിങ്ങടവിടെഎന്താ ഉംഇത്
ഇവിടെ കോഴിക്കോടൻ ഹലുവയാണ് മെയിന്
ആന്നോ. ഹൽവയാണല്ലേ
ഉം
അവിടെ എന്തൊക്കെയൽ വഉള്ളത് മെയിനായിട്ട് വെറൈറ്റി
ഇവിടെ വെറൈറ്റി ഹൽവാന്ന് പറയുവാണെങ്കിൽ ഇവിടെ മഞ്ഞ ഹൽവയുണ്ട് റെഡ് ഹൽവയുണ്ട് ബ്ലാക്ക് ഹൽവ യുണ്ട് ഓറഞ്ച് ഹൽവയുണ്ട് മഞ്ഞ എന്തോ ഒരു മഞ്ഞക്കൊടിയുടെ ഹൽവയാന്ന് തോന്നുന്നു
മഞ്ഞ പൊടിൻ്റെആഹ ചുമലയോ
ചുമൽ ചുമലആണെങ്കി മറ്റേ നമ്മുടെ പപ്പായടെക്കെ ഹലുവയാ
ആഹ്ആഹ്
ഓഹോ
പച്ച മറ്റേ നമ്മുടെ ഈ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന മറ്റേ ഒരു ഓമക്കായുടെ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ
ആഹ്
ആഹ് അതിന്റെയാ
ആഹ് ആഹ് ആഹ് നിങ്ങള് അവിടുത്തെ ഫേമസ് ഒക്കെ നിങ്ങള് അവിടെ ഫേമസ് ഇത് നടത്തുന്ന ഹൽവക്കട നടത്തുന്നതാണോ ഹൽവക്കട
ആഹ് അതെ അതെ ഞാൻ ഇവിടെ ഫേമസ് ആയിട്ട് ഹൽവക്കടയാ നടത്തുന്നെ
ഓ ഉമ്മുറ് കൊലുസ് ഹലുവയാണോ
ആഹ് അതെ അതെ
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ
ആഹ് ഞാൻ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇടാറുണ്ട്
ആഹ് അതാ അതാ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ എ ഐ മോഡലിലൊക്കെ നിങ്ങളെ ഫേമസ് ആ ണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ വീടിന്റെ ഫാൻസ് ആയിട്ട് ഈ എ ഐ ക്രിയേഷൻസില് ആൾക്കാര് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ ചെയ്ത് അലുവകൾ തമ്മിൽ സംസാരിക്കുന്ന പോലെയൊക്കെ
ആഹ് ഉണ്ട് ഉണ്ട്
എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ
പിന്നൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ലേ ഇടക്ക് മത്തിക്കറിയും ഹലുവയും
ആഹ് അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങള് അവിടുന്ന് ഫേമസ് ആയതാണോ മത്തിക്കറി അലുവയും
അതെ അതെ ഞങ്ങടെ അവിടെന്ന് ഇത് ചെയ്തതാണ് എന്റെ ബ്രദറ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണമെന്ന്
ആഹ് അങ്ങനെ ഫേമസായല്ലേ ഞങ്ങളവിടേക്ക് പഴംപൊരിയും ബീഫൊക്കെ ഫേമസ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ടാ
ആഹ് നി
ഉം ഞങ്ങളവിടെ ഇങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ട് സദ്യ ഞങ്ങടെ മെയിൻ സദ്യയാ തിരുവനന്തപുരം സദ്യ
ആഹ് എനിക്കറിയാം നിങ്ങടെ അവിടുത്തെ സദ്യ പൊളിയാണ് റീൽസിലൊക്കെ എപ്പൊഴും വരാറുണ്ട്
ആഹ് പത്ത് മുപ്പത് കൂട്ടം കറികളുണ്ട് തൊട്ട് കറികള്
സ്പീഡ് കൂട്ടി കഴിക്കണ്ടായോ അന്നാലല്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച്
അത് എന്തിനാന്ന് അറിയാം നമ്മളീ സദ്യ ഇങ്ങനെ വിളമ്പി വെക്കുമ്പോ നമ്മള് കൈ കൊണ്ട് ഇങ്ങനെയെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനങ്ങ് വായി വയ്ക്കണം
ആഹ് ഹാ ഞങ്ങടെ അവിടൊക്കെ ആണെങ്കിൽ സദ്യ ഒന്നും അത്ര ഫേമസ് അല്ല പക്ഷെ ഈ ഹലുവയാണ് കൂടുതലും ഫേമസ്
ആഹ് അങ്ങനെ ഞങ്ങള് എനിക്കാണെങ്കി അലുവ ഭയങ്കര ഇഷ്ടമാ
എന്നാ നിങ്ങള് ഉം എന്നാ നിങ്ങള് ഇങ്ങോട്ട് കേറി വാ
ആഹ് കേറി വരാം കേറി വരാം കേട്ടോ
ഒരു ദിവസം വരണേ ആഹ്
ഉം ഞങ്ങളവിടെ അങ്ങനെയൊക്കെയാ ഞങ്ങൾക്കാണെ സദ്യ കഴിച്ച് കഴിച്ച് മടുത്ത് ഞങ്ങക്കിങ്ങനെ ബിരിയാണി കഴിക്കാനാ ഇഷ്ടം
പിന്നെ ഇവിടെ എന്നിട്ടീ ബിരിയാണിയൊക്കെയുണ്ട് കോഴിക്കോടൻ ബിരിയാണിയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഷോപ്പും ഉണ്ട്
ഉം ഉം ഉം ഉം ഉം
തോന്നല്ലേ
ആഹ് അതെ അതെ എനിക്ക് ഞാന് എനിക്കിവിടെ കോഴിക്കോട് ടൗണില് ഒരു ഷോപ്പുണ്ട് ഞാനൊരു ടെക്സ്റ്റൈൽസ് നടത്തുന്നുണ്ട് കോഴിക്കോട്ടില് ഉം നിങ്ങക്ക് വേണമെങ്കില് ഓൺലൈനിൽ കൂടെ ഷോപ്പ് ചെയ്യാം
ചെയ്യാം നിങ്ങൾക്ക് ബാങ്കോ എ ടി എം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ബായ്ങ്കോ
ആം
ബായിങ്കിന്റെ ഒന്നും എനിക്കില്ല ഞാനാണെങ്കിൽ ഇവിടെ എനിക്ക് ഡെപ്പോസിറ്റ് ഞാൻ ചെയ്യാറുള്ള യ് ഇവിടെ കാനറ ബായ് ങ്ക് ഉണ്ട് എന്റെ ഫ്രണ്ടിന്റെ ഒരു ബായ്ങ്ക് അവനവിടെ ബർ ക്ക്ചെയ അവിടുത്തെ മാനേജര
ആഹ് ഹസ്ബൻഡ് ആണോ മാനേജര്
നോ നോ നോ എന്റെ ഫ്രണ്ട് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എനി എനിക്ക്ആക പത്തൊമ്പത് വയസ്സേ ഉള്ളു എനിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളു ആഹ്
പത്തൊമ്പത് വയസ് ഇത്ര വലിയൊരു കടയൊക്കെ തുടങ്ങാന്ന് വെച്ചൊരു വലിയ കാര്യമാണ്
ഓ ഹൊ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്?
എനിക്ക് ഉം പതിനേഴ്
പതിനേഴോ? ഹൊ വീട്ടിലാരക്കെണ്ട് കുട്ടിടെ?
വീട്ടില് അച്ഛൻ അമ്മ ഞാന് പിന്നെ എന്റെ കൊച്ച്
ഓ കൊച്ചോ?
ആഹാ
കുട്ടി മാരിയ്ഡ് ആണോ?
അല്ലെ?
അനീയനാണോ പറഞ്ഞേ?
അല്ല
പിന്നെ?
ആഹ് എനിക്കൊരു കുട്ടി
ഓ ന്ക്കൊരു കുട്ടിയുണ്ടോ?
ഓ നൈസ് നൈസ് കൊള്ളാ കൊള്ളാം പിന്നെ? ഫാമിലിയൊക്കെ എന്ത്പറയുന്നു. എടി കേൾക്കുന്നില്ലടി ഫാമിലി എന്ത് പറയുന്നു. ഓഹൊ എടി നിക്കടി ഒരു മിനിറ്റ് കേക്കുന്നില്ല ടി ഒന്നും.
എനിക്ക്
ഹലോ? ഹലോ?
ഹലോ?
ആഹ് കേക്കാം പറഞ്ഞോ?
ആ പിന്നെ എന്തൊക്കെണ്ട് വിശേഷം. ഞങ്ങള് വടെ ഏറ്റവും കൂടുതല് ഞങ്ങള് ബുദ്ധിമുട്ട്ന്ന ഈ ഇതിന്റെ പേരില്ല. ഫുഡിന്റെ പേരില്ല.
ഓ അവിടെ ആണെങ്കിൽ ഫുഡിന് കുഴപ്പമില്ല. ഇവിടെ അവിടെ വെള്ളത്തിനാണ് ക്ഷാമം കൂടുന്നത്.
ഞാൻ ഇവിടെ ഇങ്ങനെ പഠിക്കാൻ വന്നതോണ്ട് ദൂരെയ ഞാൻ പഠിക്കണതല്ലോ ഹും ഹും അപ്പോ എനിക്ക് ഫുഡ് ഭയങ്കര ഞാൻ എനിക്ക് ഫുഡാണ് എപ്പഴും തിന്നോണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം
ഞാൻ പഠിത്ത എല്ലാം ഞാൻ നിർത്തി ഞാൻപഠിക്കാനൊന്നും പോന്നുന്നില്ല. ഞാൻ പ്ലസ് ടു വരെ പോയി എന്നിട്ട് ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഹലോ കേക്കാ മോ?
ഓ ഞാനിങ്ങനെ കുടുംബത്തിന് സഹായി
എനിക്ക് താഴെരണ്ട് അനിയന്മാരുണ്ട്. അപ്പൊ അവരൊ യൊക്കെ പഠിപ്പിക്കണം അപ്പൊ ഞാനാണ് കുടുംബത്തിന്റെ ഭാരംമൊത്തം ചുമക്കുന്നത്.
ആഹാ ഞാൻ ഭാരമായിട്ട് നിക്കൂവാ ഞാൻ ഫുഡൊക്കെ തിന്നതും ആഹാ
അതൊന്നുംകാര്യല്ല കുട്ടി ഇങ്ങ് വന്നേര്. എന്തിന്നും നമ്മഅവിടെ നിക്കണ്ട ഇങ്ങ് വന്നേര്
ആഹ് വരാം വരുമ്പോ എന്നാ ഫുഡ് തന്ന് നോക്കുവോ ന്നാ ഞാൻ വരാം
ഓക്കെ ഞാൻ എന്ത് വേണാലും വാങ്ങിച്ച്തരാം വന്നെര് ഞാൻ എന്റെ ഷോപ്പ് സ്വന്തമായിട്ട് നിനകൊരു ഷോപ്പ്ട്ട് തരാം.
ആഹ് ഫുഡ് കടായിന്ന്ട്ടാ ന്നഷോപ്പ് പോകൂമ്പോ നിക്കനെ തിന്നല്ലോ.
ഓകെ ഓകെ ഇപ്പൊ ഞാൻ പുതിയൊ ഒരു ബർഗറ് സ്റ്റാർട്ട് ചെയ്യാൻ ബർഗർ ഷോപ്പ്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ആഹ്
ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിക്കുന്ന ബർഗർ ഷോപ്പ്
മറ്റേ ബർഗറണോ?
ആഹ് അതെ ഇപ്പൊ ട്രെന്നിങ്ങായിട്ട് നിക്ക്ന്നേ
മറ്റേ ഞാൻ പറഞ്ഞരാം അയ്യോ ഒരു ബർഗർ ഉണ്ടല്ലോ ദൂക്കാൻ ബർഗർ തൂക്കാൻ ബർഗർ ആണോ ആഹ് ചേച്ചി ച്ചിയാണോ ചേച്ചി
ഏയ് നോ നോ ഞാൻ ആഹ് ചേച്ചിയല്ല
ഓഹ് ആഹ് കട അതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് കട തുടങ്ങുന്നത് ഇല്ലേ അതെനിക്കിട്ട് തരണം കേട്ടോ എന്നെ ക്യാഷ് കൗണ്ടറിൽ ഇരുത്തണം അതാവുമ്പോ എനിക്ക് ഇടക്കിടക്ക് തിന്നാലോ
ഞാൻ കുട്ടീനെ ക്യാഷാ കൗണ്ടറിൽ തന്നെ ഇരുത്താം
ഉം എനിക്കാണെങ്കിൽ ബർഗർന്ന് വെച്ചാ ജീവനാ എനിക്ക് ഭയങ്കര ഇഷ്ടവാ ബർഗറ്
ഓഹ് നൈസ് പിന്നെ അവിടെ അവിടെ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കവിടെ ട്രൈ ചെയ്യാനാ എന്റെ ഷോപ്പില്
ഏഹ് ഞാൻ പറഞ്ഞു തരാം പഴംമ്പൊരിയും ബീഫും സൂപ്പറാ പക്ഷെ ഞാൻ തിന്നിട്ടില്ല
ഓഹ് പക്ഷെ ഞങ്ങളവിടെ അത്ര ഫെയി മസ് ആയിട്ടില്ല അത് ഇതുവരെയും കോഴിക്കോടൊന്നും ഇറങ്ങിയിട്ടില്ല ഞാൻ കൊ ഞാന് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇറക്കാം
ഉം പിന്നെ ഈ ഡയറി മിൽക്കില്ലേ കുനാഫ ഡയറിമിൽക്ക് കണ്ടായിരുന്നോ
ആഹ് അയ്യോ ഞാന് അത് കണ്ടില്ലായിരുന്നു
ഗുനാഫ ഡയറി മിൽക്ക് സൂപ്പറാ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ക ഴിച്ചിട്ടില്ല പക്ഷെ കഴിച്ചവരൊക്കെ റിവ്യൂ പറഞ്ഞേക്കുന്നതൊക്കെ സൂപ്പർന്നാണ്
ഓഹ് ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്ത് ഇറക്കാം
ആഹ് അത് ഭയങ്കര ടേസ്റ്റിയിന്നൊക്കെയാ എല്ലാരും പറയുന്നത് കാരണം അതും കൂടി ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പ് ഭയങ്കര ഹൈ ലെവലില് എത്തും ഫുഡ് ആണ് ഇപ്പോ എല്ലാരും ഫുഡിന്റെ പുറകെ നടക്കുന്ന ഒരു കാലമാണല്ലോ
ആഹ്
ഉം
ഓക്കെ അവിടെ എങ്ങനെയാണ് ഇപ്പം അതിനൊക്കെ നല്ല പ്രയോരിറ്റീസ് കിട്ടുന്നുണ്ടോ ഈ ചോക്ലേറ്റ്സിന് ഓഹ് നൈസ്
പിന്നെ ഈ പൊതിച്ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽപ്
ആഹ് ഓക്കെ ഓക്കെ വെജി ഇന്ന് നോൺവെജ് ആണെന്ന് തോന്നുന്ന് ഇവിടൊള്ള കുട്ടികളൊക്കെ കൂടുതലും കഴിക്കുന്ന നോൺവെജ് ഐറ്റംസ് ആണേ
ആഹ് അത് അതെ നോൺ വെജും പൊതിച്ചോറും ഓടും കാരണം നിങ്ങള് ഏഹ് കോഴിക്കോട്ന്ന് ഓൾ ഇന്ത്യ ഡെലിവറി നടത്തണം പൊതിച്ചോറ്
ഓഹ് ഞാൻ ഇങ്ങനെ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്താലോ എന്നിങ്ങനെ ആലോചി നീ ഒരു ബിഗ് ഷോപ്പ് തുടങ്ങ് എല്ലാം കൂടി മിക്സട് ആയി ആഹ് നല്ല ഒരിത് ആകും
ഉം അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാ എന്നോട് എന്തെങ്കലും ബിസിന സ്സ് ഐഡിയാസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി എനിക്കിങ്ങനെ ഒരുപാട് ബിസിനസ് ഐഡിയാസ് അറിയാം
ഓക്കെ ഓക്കെ ഞാൻ ഇന്ന് ടൈം കിട്ടുമ്പോഴൊക്കെ വിളിക്കാം കുട്ടീനെ
ഞാൻ എനിക്ക് ഒരുപാട് ബിസിനസ് ഐഡിയാസിനെ പറ്റി പറയും ഞാൻ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് എനിക്ക് ഫുഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം
ആഹ് ഇവിടിപ്പോ പുതിയതായി വെറൈറ്റി ഫുഡ് ഇറങ്ങാൻ പോവാണ് കോഴിക്കോട് കോഴിക്കോട് ആഹ് ശെരി ഓക്കെ ബൈ